ഹലോ?
ആ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആ ഇണ്ട് ണ്ട് ണ്ട്.
ആ വ്ടെ റേഞ്ചിന് ചെല പ്രശ്നം ഉണ്ട് അതാ.
അതാണ് റെ അതെന്നെന്.
ഉം എങ്ങ അ ആ മഴയായി കഴിഞ്ഞ പിന്നെ റേഞ്ച് കുറവാണ്.
ആഹ് അതാണേ.
ഉം അവിടെ എങ്ങനെ ഉണ്ട് മഴയാണോ?
മഴയാണേ വല്യ മഴ കൂടുതലായിട്ട് മഴയില്ല. എന്നാ ഇരുട്ട് മൂടി നിൽക്ക.
ആ ഇരുട്ട് മൂടി നിൽക്ക ആഹ് ഇവിടേം അങ്ങനെ ഉം. പിന്നെ എന്തെടുക്കുവായിരുന്നു?
റെസ്റ്റന്നെ റെസ്റ്റ് എടുക്ക. കുട്ടികള് വരുമ്പോനീക്കാന്ന് കര്‌ തീട്ടേ.
ഓഹോ അവരിപ്പൊ വരത്തില്ലേ?
നാലര ആവും ഓരോരുത്തരും വരുന്ന് തുടങ്ങിയേക്കണു.
ആഹ് ആഹ് ആഹ് ആഹ് ആ... ഇവിടെ എനിക്ക് മോളാ, അപ്പോ അവൾ എൽകെജിയിലാ. അവളൊരു മൂന്നുകാലൊക്കെ ആകുമ്പോ വ.. വരും. പിന്നെ വന്നുകഴിഞ്ഞു, ആ... ഇപ്പൊ ആഹാരം കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഉം ഉം
ഇവര് വന്നാല് ഇവര്ക്ക് പിന്നെ ആഹാരത്തിന്റെ പരിപാടി ഇല്ല. ബാഗ് കൊണ്ടന്ന് വക്ക. കളിക്കാൻ മോണ്ട.
ആഹ് വെശപ്പൊന്നും ഇല്ലെ വന്ന് കഴിഞ്ഞ.
ഇല്ല അങ്ങനെ ഈ നേരത്തെ അങ്ങനെ കഴിക്കാൻ ചോദിക്കലും ഇല്ല. ഞമ്മള് ഏതായാലും ചോദിച്ചാ നീക്കാന്ന് കരുതിയിട്ടെ
ആഹ് ഹാ ഹ ഉം കു എത്ര പിള്ളാര ഉള്ളെ.
മൂന്നാളാണെ.
ആഹ് ആഹ്
മൂന്നളാ മൂന്ന് ആഹ, ആഹ മൂന്ന്. മൂത്തവൻ പ്ലസ്ടു ലാ.
ആഹ!
രണ്ടാമത്തത് രണ്ടാമത്തെ, രണ്ടാമത്തെഏഴില്, ചെറുത് അഞ്ചിലും.
ആ അഞ്ചില, ആ മൂന്നും ചെക്കന്മാരാണോ?
മ് മ് രണ്ടെണ്ണം ചെക്കന്, മൂത്തത് രണ്ട് ചെക്കന്മാരും. ആഹ, ചെറുത് പെണ്ണാ.
ആഹ.. ആ.. ആാാ.. ആഹ.. അപ്പൊ- പിന്നെ ബഹളം ആയിരിക്കുവല്ലോ മൂന്നൂടെ. കൂടിച്ച് കഴിഞ്ഞാൽ വീട്ടില്. ആ ഉ.. ഹസ്ബൻഡ് പുറത്താണോ? അതോ,
ഇവിടെണ്ട് നാട്ടിൽ തന്നെ, ഓട്ടോ ഡ്രൈവറാ.
ഓ.. ഓ.. ഹാ.. ഇവടാടിപ്പം പിള്ളേരുടെ, പിള്ളേരുള്ളതുകൊണ്ട് ജോലിക്ക്- പോക്കൊക്കെ പാടായിരിക്കും അല്ലേ.
ആഹ!
ആഹ.. ആ്.. ആ.. ഉം, പിന്നെ.. ! വൈകീട്ടത്തേക്ക് ഫുഡ് ഒക്കെ ആയോ, അതോ ഇനി വെക്കണോ?
എല്ലാഒന്നിച്ച് വെക്കലാ.
ആഹ്.. ആ.. ആാ.. ഹാ.. എന്നിട്ട് അത് ചൂടാക്കി എടുത്താ മതിയല്ലോ അല്ലേ. ആഹ.. ആഹ.. ആഹ.. !
ആർക്ക് ആർക്കും അങ്ങനെ വല്ലാതെ പ്രത്യേകിച്ചും, ചു നല്ല- ചൂടുള്ള വേണമെന്നുള്ള. ഇല്ല, നിർബന്ധല്ല.
ആഹാ.. ആഹാ.. ചോറൊക്കെ കഴിച്ചോളോ? പിള്ളാര്.. !
ആ.. ചോറ് കഴിച്ചോളും ഉം. ആ.. ആഹാ.. ആഹാ.. ഇല്ലലാ, കടിവെണനൊന്നുലാ.
ആഹ്... ആഹ്.. ആഹ.. !
ഉംഎന്താ കൊടുത്ത്, കൊടുത്തത് കഴിക്കും!
ആ.. ഹ.. അത്ഓരെണക്കിന് നല്ല കാര്യല്ലേ, ആഹാ.. ഉം. പിന്നെ എന്താണ് ഉം, അവിടെ ഇപ്പോ രണ്ടുമുന്നാസയോ മാേഡം തുടങ്ങിട്ട് അതോ?
ഇല്ലേ, ഇ ഇന്നലെ ഇതേപോലെ- തന്നെ ഇന്നിപ്പ കുറച്ച് കൂടി ഇരുണ്ട് മൂടി നിക്ക. ക്കണണ്ട്!
അതെ ഇന്നലെന്നുംതോട്ടെ, ഇന്നലെ- മിന്നഞ്ഞന്നൊന്നുംല്ലായിരുന്നു, അപ്പോ നല്ല വെയിലായിരുന്നു. ആഹ.. അങ്ങനെ! ആ.. ആര് ആയിരുന്നു ഉം പിന്നവിടെ. ആ... നിക്കൊരു മോളാ ഉള്ളു അവള് എൽ. കെ. ജി പഠിക്കുന്നു.
അതേല്ലേ.. ഉം പിന്നെ, ഹസ്ബന്റ് എന്ത് ചെയ്യാ?
ഹസ്ബന്റ് ഹിറ്റാച്ചി ഓടികാ! ആ അതേയ്ത്രെ, അതിന്റെ പരിപാടിയ ഉം, അതുന്നെ മഴ- ആയിക്കഴിഞ്ഞൽ ഇചിരിപാടാ. പാടാണ് പണി, എന്തോ..?
ആഹ.. അതാണ്.
ആഹ.. വെയിലത്താണ് ഇതിന് കൂടുതലോട്ടം ആഹ.. !
ഡ്രൈവർമാരൊക്കെ അതന്നെ അവസ്ഥ.
ആഹ.. അതെ, അല്ലേലും അല്ലാത്ത- ഇതാണെഈ മഴ, മഴ ആയിക്കഴിഞ്ഞാൽ പാടല്ലേ പെയിന്റ് പണി. അത് കൂട്ടൊക്കെ ആണെങ്കുംല്ലും പാടല്ലേ, പിന്നെ അല്ലതെ നമ്മള് ഓഫീസിൽ പോകുന്നവർക്ക്. ക്കും പാടാണ് ഉം.. ! അതെ എല്ലാം കൊണ്ടും. അതെ.. അതെ.. ഉം.. പിന്നെ ഇവർക്ക് അടുത്താണോ സ്കൂളൊക്കെ? അതോ.
ആ വടാട്തന്നെ സ്കൂളൊകെ വടാട്തന്നെ.
അപ്പൊ സ്കൂൾ ബസ്സിന് പോണോ നട
അല്ലല്ല നടന്നു പോയി വരാംള്ളദൂരള്ളൂ യ്
ചുള്ളൂ ആ ആഹ് ആഹ അ ഫുഡ് ഒക്കെ അപ്പൊ കൊടുത്തു വിടണോ? ആഹ് ആാ ആാ ഡാ ആ ആ അപ്പം കാപ്പിവല്ലോം രാവിലെ കഴിച്ചിട്ട് പോയാൽ മതിയായിരിക്കും.
ആ ആഹ് ആ പിന്നെ നല്ല മഴണെങ്കി അവരെ ഉപ്പ കൊണ്ടാക്കി കൊടുക്കും.
ആഹ ഓട്ടോയ്ക്കൻ കൊണ്ടു വിടും അല്ലെ. മും മം മ്യും മ് മും
അങനെ ചെറിയോൾക്ക് വല്ലാണ്ട മഴ പെയ്തൊരു വാശിയാ
ഓ അതെ പഴയത്തെ പിള്ളേർക്ക് നട നടക്കാൻ തന്നെ മടിയല്ലേ നമ്മക്ക് ക്ക് എന്നെ മടിയാവും
മ് നനയ്യയൂള്ളൂ കൊടന്നന കൊടനീർത്തിനീന്ന് മടി.
ആഹ അതെ അതെ കൊട നനഞ്ഞ കൊട പിന്നെ എടുത്ത് വെക്കണ്ടേ അത് തന്നെ പാടല്ലേ അവർക്ക് അതുകൊണ്ടുള്ള മടിയായിരിക്കും ഉം ഹ് മ്ം. പിന്നെ എന്താണ് അവിടെ വെള്ളത്തിനൊക്കെപ്പൊ എങ്ങനെ സൗകര്യൊക്കെ
ആ വെള്ളം കൊഴൽക്കണറ കൊഴപ്പൊന്നുല്ല വെള്ളക്കെണ്ട് വേനലെറ്റവും വെള്ളം കുറഞ്ഞിട്ടൊന്നുമല്ല
ഇല്ല ഇല്ല ഇല്ല ആഹ ചോയിചത ആ ഇവിടെ നമ്മുക്ക് ക്ക് കെണറും കുളവും ഉണ്ടേ അപ്പൊ ആ ആ അന്നെരം അ ത്‌ന്നാണ് വെള്ളഒക്കെ ഉപയോഗിക്കൻ എടുക്കുന്നത് അങനെ ഉം പിന്നെ ഏഏഏഏ ആ മും എ എ സ്പെഷ്യൽ എന്തെലും മേടിച്ചോ അതോ
ഇല്ലേയ് എന്ത് സ്പെഷ്യല് ആ നമക്ക് ങ്ങനെ കടക് കണീന്റെ ഇടയില് എന്തേലും തോന്നാണ്ച്ചാൽ നീച്ച് ഇണ്ടാക്കാ ന്നല്ലാതെ അനെ പൊർത്ത്ന്ന് ഫുഡ് അങ്ങനെ വാങ്ങാറില്ല
ആ അല്ലൻ ചിക്കനും മീനൊക്കെ മേടിച്ചോന്നു ന്നലെസൺഡേക്കെ ല്ലാർന്നോ
ആ ആ അങ്ങനെ ആഹ ആഹ അത് മീന് അതേ ഏ ദിവസം അങ്ങനെത്തന്നെ ചിക്കന് അല്ലെ മീൻ അല്ലെ ബീഫ്
ആ ഇതന്ദ്ന് ആ അതെതെ അതെ ഇവിടെ അവുകൊച്ചിന് നേ എൻക്ക് ബീഫും ചിക്കനൊക്കെ ഇഷ് ആ ഹ ചിക്കനും ബീഫും ഒക്കെ ഭയങ്കര ഇഷ്ട്ടായിരുന്നു ഇപ്പൊ മീനാണ് കുറച്ചൂടെ ഇഷ്ടം
ആഹ ആ അയിനെ മീൻനൊക്കെ പെരും വെലാണ്. ആ ഹ് ഉ ഉംമമ്
അതെ പിന്നെ ഇപ്പം ഇച്ചിരി കുറവുണ്ടോന്ന് തോന്നുന്നു. ബീഫിനൊക്കെ ഇവിടെ ന്നാ ന്നൂറ്റമ്പതൊക്കെ ആയി ചിക്കനും അത്യാവശ്യം വെലായി യാ മീന് വരാതായപ്പൾത്തേക്കും ബാക്കിയുള്ളതിനൊക്കെ വെല കൂട്ടി ട്ടി ആള്ക്കാര് ആാാ അതാ അതുമാത്രല്ല ഗ്യാസ് ന്റെ പ്രശ്നം മൊത്തത്തിൽ ബാധിച്ചേക്കൂവ എല്ലാസാധനങ്ങ ക്കും വില കൂടുന്നു ഹ് അത് ഉം അവടെ കിട്ടാ അങ്ങനാണോ നാല്പ്പത്തഞ്ചച് ദിവസത്തെ ത് കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ ബുക്ക് ചെയ്ത് കഴി
ആഹ അങ്ങനെ തന്നെവിടിം ഇവിടി അൻത്തന്നെ
ആ ആ് ഇവിടെ ഉം ഇവിടെ പിന്നെ ബ്ലാക്കികിട്ടും ഹ തീര അനുസരിച്ച് എല്ലാരും അങ്ങനെ
ഗ്യാസ് നാപ്പനാല്പ്പത് ദിവസത്തിന് മുന്നേ ബുക്ക് ചെയ്യണം. നാല്പ്പത് ദിവസം കഴെ ഗ്യാസ്‌ വരും
ആ അതെന്നെ ഉം പിന്നെന്താണ് ആഹ മമ് ഉം ആഹ അവർക്ക് വായ് ആഹ് വന്നു വന്നു വന്നിട്ട് കഴിച്ചിട്ട് അത് ത്ര ഫോണ് കണ്ടോണ്ടൊക്കെ ഇരിക്കുന്നു ഉ എന്നും കൊറെ കല്ലുപെൻസിൽ കൊണ്ടു പോകും കൊണ്ടയ് കളഞ്ഞ് ട്ട് ട്ട് വരും ഇന്ന് ഇപ്പം പെൻസി ആകൊണ്ട് കളഞ്ഞിട്ട് വന്ന അപ്പൊ അതെന്തെന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയത്തില്ലന്ന് അവളെ പരിപാടികൾ
ആ ആ ത് ചെറുതിൽ മക്കളൊക്കെ അങ്ങനെ തന്നെനു ദിവസമാണ് ഓരോ കടലസ്‌
ഒരെണ്ണം വേ അതെ അതെ ഒരെണ്ണം കൊണ്ടു പോകുപോവാൻ പറഞ്ഞ കേക്കത്തില്ല രണ്ട മൂന്നാലെണ്ണംല്ലാതെ ഇവിന്ന് പോവാതില്ല പിന്നെ വഴക്കാ നമ്മള് കാണാതെക്കെ എടുത്ത് വെച്ചുകൊണ്ട് പോവാ അപ്പ പിന്നെ അങ്ങനെ എടുത്ത് വെക്കുന്നതുകൊണ്ട് ഞാൻ കൊറെ അടുത്ത് മാറ്റി വെച്ചു പിന്നെ അതുപോലെ തന്നെ അതൊന്ന് കണ്ടുപിടിച്ച് അതെടുത്ത് വെച്ചുകൊണ്ടേ പോവത്തുള്ളൂ ഉം മ് മ് അതുകൊണ്ട് അങ്ങനെയൊക്കെ പിന്നെന്ന് സ് ക്ലാസിലാരുടെ രണ്ട് പിള്ളേരുടെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോ അതിന് മുട്ടായി കിട്ടിയ കാര്യ പറഞ്ഞ് വർത്താനം പറഞൊണ്ടൊക്കെ വരുയി രുന്നു ചില ദിവസം നല്ല ഇതാണ് ബസിന് വന്നിറങ്ങി നമ്മുളെ കൂടെ ഇങ്ങു നടന്ന് വരുവേ ഇല്ലെങ്കി എടുക്കണം ഇവിടെ വരെ ഇച്ചിരി മെയിൻ അപ്പുറത്തോട് കൊണ്ടു വിടണം ഇങ്ങോട്ട് നമ്മുടെ വീടിന്റെ ഇവിടെ ബസ് വരത്തില്ല അല്ലാത്ത വണ്ടികളെല്ലാം വരും പക്ഷെ ബസ് സ്കൂൾ ബസ് പൊതുവേ അങ്ങനെ വരത്തില്ല റോഡിലേ വരത്തുള്ളൂ അന്നേരത്തേക്ക് അങ്ങോട്ട് വരുന്നാള് എടുക്കണ്ട നടന്നങ്ങ് രാവിലെ ഇതായിട്ട് പോകവും വൈകിട്ട് വാശി കയറി കഴിഞ്ഞാൽ പിന്നെ എടുക്കണം പിന്നെ ബാഗും എടുത്ത് ഇവളെ എടുത്തോണ്ടുന്നെ വരണം അതും കൊണ്ട് ഒരുപാട ഉം പിന്നെ ആ ഉം പിന്നെ വേറെന്നാ ണ്ട് ഹലോ കേൾക്കാവോ